ഒ
ഹലോ.
സുഖായിരിക്കുന്നോ.
ആഹ് അതെ സുഖായിരിക്കുന്നു എന്ത് ചെയ്യുന്നു.
ആഹ് ഞാനിപ്പോ മഴേ യതൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു വിളിച്ചി
ആഹ് ഇവിടെ നല്ല മഴയണ്ട് ഇപ്പോ.
ആണല്ലേ.
ഭയങ്കര കാറ്റ്.
ഉം.
ജനലൊക്കെ വന്ന് അടച്ചോണ്ടിരിക്കും നല്ല കാറ്റാ ഇവ്ടെ.
ആണല്ലേ ഇവിടെ കാറ്റങ്ങനെയില്ല. പക്ഷെ മഴ പെയ്തോണ്ടിരിക്ക്ണ്ട് അതിന്റെ ഒപ്പം തന്നെ. വെയിലുമാ വന്നോണ്ടിരിക്കുന്നത്.
ഇവിടെ വെയില് വന്നേയില്ല.
ആണല്ലേ ഇനിയിപ്പോ രണ്ടൂന്ന് ദിവസത്തേക്ക് എന്തായാലും നല്ല മഴ ആയിരിക്കൂന്നാണ് പറഞ്ഞ് കേട്ടത്.
കണ്ടിട്ട് നല്ല മഴയായിരിക്കും.
ആഹ് തുണിയൊക്കെ ഒണങ്ങി കിട്ടുന്നുണ്ടോ?
ഏയ് ഇല്ല നല്ല മഴയല്ലേയ്ന്നാ. പിന്നെ വാഷിംങ് മെഷീനിലിട്ട് കഴുകി ഉം ഒണക്കി ഇടുന്നത് കാരണം. കൊഴപ്പവില്ല. അത് ചെറിയ നനവൊക്കെ മാറി ഒണങ്ങി കിട്ടണ്ട്. എന്നാലും നല്ല വെയില് ഇല്ലാത്തത് കൊണ്ടേ ഒട്ടും ഉണങ്ങാനില്ല.
ഓ ഇടക്ക് മാത്രം ഒന്ന് വെയില്. ഒന്ന് വന്നിട്ട് പോകുന്നു അത്രല്ലേ ഉള്ളൂ.
അതെ ചോറുണ്ടോ?
ആഹ് ഉണ്ടുണ്ടുണ്ട് അവിടെയോ?
ആഹ് ഇവിടെയും കഴിച്ചു.
ആഹ് ഇന്ന് എന്തെന്നാണ് കഴിക്കാനായിട്ട്.
ഇവിടെ മാങ്ങാ കറി ഉണ്ടായിരുന്നു. ആഹ് പിന്നെ കടലക്കറി വെച്ചു. പിന്നെ കൊറച്ച് വെണ്ടക്ക ഒൽത്തി.
ഓ ഇവിടെയും വെണ്ടക്കെയുണ്ട്.
വേറെന്താ കറി വെച്ചേ?
ഇവിടെ വെണ്ടക്കെ ഒൽത്ത്യാരുന്നു പിന്നെ പരിപ്പ് കറി വെച്ചു. പിന്നൊരു ചെമ്മീൻ ചമ്മന്തിം കൂടി ആക്കിയായിരുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞു പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടിരിക്കുവാരുന്നു അവിടെയോ?
ഇവിടെയും പണി കഴിഞ്ഞു ഇനിയിപ്പ ആഹ് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അവര് വരുല്ലോ കുട്ടികള് വരുമ്പോഴേക്കും. അവർക്ക് കഴിക്കാനായിട്ട് എന്തേലും ചെറുതായിട്ട് എന്തെങ്കിലും ണ്ടാക്കണം.
എന്താ ണ്ടാക്കാറുള്ളത്?
സാധാരണ ആഹ് ചെറിയ വറവ് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കാറ്ണ്ട്. ഇന്നിപ്പ കൊറെ കപ്പ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കപ്പ പുഴുങ്ങി. ഉം ഉള്ളിച്ചമ്മന്തിയോ അല്ലെങ്കിൽ ഏഹ് മൊളക് ചമ്മന്ത്യോ എന്തെലും ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അതാവുമ്പോ കൊഴപ്പില്ല. പിന്നെ മോൾക്കാണെങ്കി ഏഹ് കപ്പ വറക്ക്ന്നതാണ്ഷ്ടം അപ്പൊ പുഴുങ്ങുമ്പോ കൊറച്ച് കപ്പ മാറ്റി വെച്ചിട്ട് അത് കൊറച്ച് വറുക്കാണെങ്കി നന്നായിരിക്യോല്ലോ
ഓ രണ്ട്പേരും കപ്പകഴിച്ചോളൂല്ലേ
ആഹ് കഴിക്കും കൊഴപ്പോല ആഹ് കപ്പ ഇഷ്ട്ടാണ് എന്നാലുംമോൾക് അങ്ങനെ പുഴുങ്ങികഴിക്കൺത് ഇഷ്ടല്ല കൂടുതല്ങ്ങനെ വറുത്ത സാധനങ്ങളൊക്കെയാണിഷ്ടം പുഴുങ്ങി കഴിക്കാൻ ഇന്നലേംകഴിച്ചു
ബാക്കിൽ പേരും കഴിക്കോ കപ്പ
ആഹ് എല്ലാരുംകഴിച്ചോളും എല്ലാരും കഴിക്കും ചേട്ടന് മാത്രം പിന്നാ ഒരിക്കലായതോണ്ടേ വഴി ഇല്ല പിന്നെ അപ്പാ ഗ്യാസ് അതും കഴിക്കാർല്ല
കപ്പ എവിടന്നാ കിട്ടീത് മേടിച്ചിട്ട് വന്നു
ഇവടാ അടുത്തേ അച്ഛന്റെ കൂട്ടാരന്റെ കപ്പത്തോട്ടുണ്ട് അപ്പൊ അവര് ഒരുപാട് പർച്ചപ്പ അതില് ഒരുപാട് ങ്ങനെ ചെറ്യേ ചെറ്യേ കഷ്ണങ്ങള് വരൊല്ലോ അതെല്ലാം ഒരു ഒന്ന്, രണ്ട് കിലോ മേലെണ്ട്. അപ്പൊ അതൊക്കെ ഇവടെ കൊണ്ട ന്നെച്ചിട്ട്ണ്ട്. അപ്പൊ അതീന്ന് എട്ത്ത് ശരിയാക്കാന്ന് വിചാരിക്കുന്നു.
ആഹ് ഇനിയിപ്പോ വൈകിട്ടത്തെ പണി തൊടങ്ങണോല്ലേ
ശെരി ആക്കില്ലെങ്കി
ആഹ് ഒന്ന് കൊർച്ചേരം വിശ്രമിച്ചിട്ടൊക്ക പണി തൊടങ്ങാന്ന് വിചാരിച്ചിരിക്ക്ണേൽക്കു അല്ലെ
പക്ഷെ കറണ്ടോവും.
അവിടെ നല്ല മഴിണ്ട്. ആണ്ല്ലേ ഇവടെ ഇതുവരായിട്ട് പോയിട്ടില്ല പക്ഷ് മഴയല്ലേ
നാലഞ്ച് തവണേങ്കിലും പോയിട്ടുണ്ടാവണം.
ആണ്ല്ലേ
പിന്നെ ഇവിടാ ഫോ പർഞ്ഞോളൂ
ഇല്ല പർഞ്ഞോ കൊഴപ്പല്ല
ആഹ് ഇവിടെ കൊറേപ്രാശ്യം വിളിച്ചാലാണ് അവര് ഫോൺ എട്ക്കൊള്ളൂ. ന്നെ കാറ്റൊക്കെ ആഹ് കാറ്റൊക്കെ വന്ന അപ്പ തന്നെ കറണ്ടോവും അങ്ങനൊരു പരുപാടിണ്ട്.
ആഹ് എല്ലാട്ത്തും മഴ തൊടങ്ങി കഴിഞ്ഞേഞ്ഞ പിന്നെ ഇതായിരിക്ക്യോല്ലോ അവസ്ഥ
ആഹ് ചെറിയ രീതിൽ ഇപ്പൊ കുടുക്കോ തൊടങ്ങി
തൊടങ്ങിയല്ലേ ഇവടെ അങ്ങനെ തൊടങ്ങീട്ടില്ല ഇനിപ്പൊ വൈകിട്ടാമ്പത്തേക്ക്‌ തൊടങ്ങാ വേണ്ടിട്ട് നോക്കിയിരിക്കണേരിക്കും ആ തൊടങ്ങി വന്നൊള്ളൂ
ഇവടെ നല്ല മഴയാ
ആണല്ലേ ഇവടെ നന്നായിട്ട് ഇരുണ്ട് വന്നുപ്പാ.
ആഹ്
മഴ കൊറഞ്ഞിരിക്ക്യോ അച്ഛനുംഅമ്മയൊക്കെ പോയിട്ട് വന്നോ?
ആഹ് ഇനിയപ്പ കൊർച്ചയുമ്പേക്കും വരു ആയിക്കും. തൊഴിലുറപ്പ് പണിക്കാണ് പോവുന്നത് അപ്പ മഴ കൂടിക്കഴിഞ്ഞാ എന്തായാലും അവർക്ക് പണിയെടുക്കാ പറ്റില്ല. അപ്പൊ മിക്കവാറും ഒടനന്നെ എത്തു ആയ്ക്കും.
ആണല്ലേ അപ്പൊ അവരെവിടെയെങ്കിലും കേറി നിക്കോ?
ആഹ് അതൊക്കെണ്ട്. കൊർച്ചേരൊക്കെ അവർക്ക് റസ്റ്റ് ഇടുക്കാം. പിന്നെ അവർക്കാണെങ്കിലും ഈ മാസം എന്തായാലും മിക്കോസം അവധി ആയിക്കുള്ളൂ വർക്ക്
ആഹ് ഈ മാസം ഫുള്ള് മഴയൊക്കെ ആയിരിക്കൊല്ലോ എപ്പഴും
അതെ അതെ
അപ്പൊ അവര് നാല് മണിയൊക്കെ ആവുമ്പത്തേക്കൊക്കെ എത്തോ?
ചെലപ്പോ മഴയില്ലെങ്കി അവര് വീണ്ടും പണിയെടുക്കും. ഇല്ലാന്ന്ണ്ടെങ്കി അവര് കൊർച്ചഴുമ്പേക്കും തിരിച്ചെത്തും.
ഓഹ് ഭക്ഷണം കൊണ്ടാണോ പോകുന്നത്?
ഇല്ല അടുത്താണ് അപ്പൊ അവര് വന്ന് ഭക്ഷണം കഴിച്ചിട്ടാ പോയ ഇനി പ്പ ചായക്കുള്ളത് അവര് ആരെങ്കിലും വാങ്ങിക്കും. അല്ലെങ്കിൽ അവര് ചായ ഇണ്ടാക്കും അടുത്താണെങ്കി വന്ന്
അങ്ങനൊക്കെ ചെയ്യും
ഓ അപ്പൊ എത്രേം പേർക്കെ ണ്ടാക്കേണ്ടി വരുല്ലേ
ഇപ്പ അധികം ചായ അവര് ണ്ടാക്ക ചെയ്യണേ പിന്നെ ചായക്കടിക്കവര് എന്തേലും ചെറുതായിട്ട് എന്തെലും വാങ്ങിക്കും
ആ കൊറേ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ട്ണ്ട് ചെലോര് കൊണ്ടോകും ഇല്ലെങ്കി മേടിക്കുന്നുന്നെണ് കൂടുതലും കേട്ടേക്ക്ന്നത്
ചായക്കടി കൂടുതലും വാങ്ങിക്കാറാ പതിവ്
ആ കുട്ട്യാളെപ്പഴാ വരുന്നത്
അവരൊരു നാലേകാല് ആ ഒരു സമയത്തിന് വരുമായിരിക്കും പ്പൊ കൊർച്ചുസായിട്ട് കൊർച്ച് വൈകിയ വരുന്നേ
ആണോ അതെന്താ
എന്താന്നറിയില്ല ഇന്നലൊക്കാണെങ്കില് ഒരു നാ നാലേകാല് കയ്ഞ്ഞു വന്നപ്പേക്ക്
ആണോ
ഉം എല്ലാവരൊക്കെ എത്തി വരണല്ലോ
ആ എങ്ങനെയാ ആ കുട്ട്യാളെ വിടുന്നത്പ്പോ
ആ ഇവിടെ സ്കൂൾ ബസ്സി തന്നെ പോണെ അപ്പൊ രാവിലെ എട്ടരാകുമ്പേക്കും ബസ്സ് വെരും ആ ഇന്നും വൈകി മഴയൊക്കെ ആയതോണ്ടേ എല്ലാ കുട്ടികളൊക്കെ വന്ന് വരുമ്പേക്കും സമയം പോവല്ലോ എട്ടേ മുക്കാല് ആ സമയായി വന്നപ്പേക്ക്
കുട്ട്യാൾക്കപ്പം മഴക്കോട്ട്ണ്ടോ
ഇല്ല അതിന്റെ ആവശ്യല്ല തൊട്ട് മുമ്പി തന്നെണ് റോഡ് അപ്പൊ റോഡിന്റെ ആ സൈഡിലായിട്ട് വീടായതോണ്ട് പെട്ടെന്ന് കൊട പിടിച്ചവടെ എറങ്യാ മതി
ആണ് ല്ലേ പിന്നെ തിരിച്ചും വീടിന്റെ മുമ്പശത്ത് കൊണ്ടന്നാക്കോ
അതെ അതെ
ഓ അതുകൊണ്ട് അത്രേം ബുദ്ധിമുട്ടില്ല ല്ലേ
അധികം ദൂരല്ലല്ലോ അപ്പൊ പിന്നെ കൊഴപ്പല്ല
ഓ അതോണ്ട് ഇനിയിപ്പ തന്നെ വരുമായിരിക്കും അല്ലേ
ആ കൊർച്ചയ്ഞ്ട്ട് കൊർച്ചേരം കൂടെ സമയുണ്ട്
ആ ഒരു മണിക്കൂറും കൂടിയായിട്ടുണ്ടല്ലേ
ത് കയ്ഞ്ഞോ
ആ ഇവടെ ഏകദേശം പണിയൊക്കെ കയ്ഞ്ഞു ങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ മഴയല്ലേ എടക്കിങ്ങനെ വല്ല കാലത്തും കറന്റും പോവും പിന്നെ
ഉം
മഴയാണ് ഇങ്ങനെ എടക്കെടക്ക് കൂടിയും കൊർഞ്ഞും ഇരിക്കുന്നത്
രാത്രിത്തേക്കുള്ള പണിയൊക്കെ കഴിഞ്ഞോ
രാത്രിത്തേക്ക് ഒരു വൈകീട്ടാകുമ്പോത്തേക്കും പണി തൊടങ്ങാന്ന് വിചാരിച്ച ഇരിക്കുന്നത് ഇ രാത്രിയും ഓരോന്ന് ചെയ്ത് തൊടങ്ങണം മഴയായതോണ്ടെ ഒരു ഉൻമേഷം ആ ഒരു ഉന്മേഷം അങ്ങോട്ട് കിട്ടുന്ന ആ ടി വി കാണല് കൊറച്ച് കൊറവാ അത് വൈകിട്ടാകുമ്പത്തേക്കാണ് കാണുന്നത്
ഇവിടെ ഒട്ടും വെക്കാൻ പറ്റില്ല മിന്നലായതോണ്ട് ചെറിയ മിന്നല് വന്ന് തൊടങ്ങി
ഇപ്പൊ മിന്നല് തൊടങ്ങിയോ
ആ ചെറിയ മിന്നലും കൊടുക്ക വിണ്ട്
ആണല്ലേ എന്നാ പിന്നെ പണിയൊക്കെ ആ കഴിഞ്ഞായിന്നോ പണിയൊക്കെ ഇനിയിപ്പോ തുടങ്ങാൻ പോവുവല്ലേ വൈകിട്ടത്തേക്ക ഉള്ളത്
അപ്പോൾത് തുടങ്ങാൻ പോകണള്ളൂ
അപ്പൊ തന്നെ രാത്രിത്തേക്കുള്ള അതും കൂടി തീർക്കോ
അതെ അതെ
അതും കൂടി തീർത്തിട്ടയിരിക്കുവ അല്ലേ ഇരിക്കയാ
ആഹ് ഇനിയിപ്പോ വൈകീട്ട ആകുമ്പോേക്കും അമ്പലത്തി ഒന്ന് പോണം ഇന്ന് വ്യാഴാഴ്ചല്ലേ
ഓ ആഹ് എന്നാ
വൈകിട്ട് പോയതിനന് ശേഷം ബാക്കി പണിയൊക്കെ തീർക്കോള്ളൂ
ഓ എന്നാ പണിയൊക്കെ നടക്കട്ടെ എന്നാ പിന്നെ പിന്നെ വിളിക്കാം ശരിയെന്നാ ഓക്കെ